ഹലോ
കേക്കുന്നുണ്ടൊ ഹലോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചൊ
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹ് ആഹ് ആഹ് മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്
ഇല്ല നല്ല വെയില നല്ല ചൂടാണ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെ അല്ലെ
അവിടെയോ
ഇവിടെ ഇവിടേയും ചൂട് ഭയങ്കര ചൂട് ഫാനില്ലാണ്ട് ഇരിക്കാനേ പറ്റുന്നില്ല
ആഹ് അതെ അങ്ങനന്നാണ് ഇവിടേം
ആഹ് ആഹ് ആഹ്
പൊറത്ത് എറങ്ങുന്നേ ഇല്ല അത്രയും വെയിലാണ്
സത്യായിട്ടും അതന്നെ മഴക്കാലാ തോന്നേല്ല എനിക്ക് തോന്നെ മെയ് മാസത്തിലൊക്കെ പകു മെയ് പകുതിയൊക്കെ ആയപ്പൊ നല്ലോണ്ണം മഴ കിട്ടിയല്ലൊ അതാരിക്കും
ആഹ്
ഇപ്പ ഇങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കുന്നേന്ന് തോന്നും ഉം
പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരും ഇപ്പൊ
ആഹ് അതെ അതെ ഇങ്ങനെ പെട്ടെന്ന് മഴ നിന്ന് കഴിയുമ്പോൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരും
ആഹ് അതെ
ഉം ഉം ഉം പിന്നെ അവിടെ അടുത്തൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ടോ പോകാൻ യാത്രയെക്കെ ചെയ്യാൻ പറ്റിയ
വച്ച് അങ്ങനെ പിന്നെ ഓരോ പാർക്കുകള് അങ്ങനെയൊക്കെ ഉണ്ട്
കുഞ്ഞു കുഞ്ഞു പാർക്കുകളായിരിക്കും അല്ലേ പിള്ളേർക്ക് കളിക്കാനൊക്കെ
ആഹ് അതെ അങ്ങനെ ഉള്ള പാർക്കുകളാ
ഉം ഉം യാത്രയൊക്കെ പോവാൻ ഇഷ്ടമുള്ളതാണോ അതോ
യാത്ര അത്യാവശ്യൊക്കെ പോകും ദൂരെ അങ്ങനെ തമിഴ്നാട് കർണാടക അങ്ങനെ പോവും
അതെയല്ലെ
വല്യ ട്രിപ്പുകളൊന്നും പോയിട്ടില്ല
ആഹ് ഹ ആഹ്
പോവാനൊക്കെ പ്ലാൻ ചെയ്യും പിന്നെ നമ്മൾ ഓരോ തിരക്കുകളിൽ അങ്ങനെ കൈ
ഇല്ലെ പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം വരും
ആഹ് അതെ നിങ്ങള് പോവാറുണ്ടോ
ഞാനും ഈ പറയുമ്പോലെ പോകാനൊക്കെ ഇരി ഇങ്ങനെ ഉദ്ദേശിച്ചു മൂന്നാറ് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു
ആഹ്
പ്പ മഴക്ക് മുമ്പേ പോയാലല്ലേ കാര്യാള്ളു മഴൊക്കെ ആമ്പ പിന്നെ നമുക്ക് യാത്രയൊക്കെ ബുദ്ധിമുട്ടില്ലേ
ആഹ് അതെ
അതുകൊണ്ട് ഇന്ന് നമ്മള് പോയില്ല അങ്ങനെ അത് മാറ്റി വെച്ച്
ആഹ് മഴ മഴത്ത് പേടിയും ആണ്
ആഹ് യാത്രക്ക ആഹ് അതെ അതെ ഈ മഞ്ഞൊക്കെ ഭയങ്കര വരുമ്പോഴേ
ആഹ് ആഹ്
ഉം ഇപ്പ നമുക്ക് യാത്രയും ബുദ്ധിമുട്ടായിട്ട് വരും വണ്ടിയൊക്കെ ഓടിച്ച് പോവുമ്പോഴൊക്കെ ആണെങ്കിലേ
ആഹ് ആഹ്
എന്തോ അപ്പ അതുകൊണ്ട് നമ്മള് അതങ്ങ് ക്യാൻസൽ ചെയ്തു
ആഹ്
പിന്നെ ഉണ്ട് ഞങ്ങള് താമസിക്കുന്നതിന്റെ അടുത്ത് ബീച്ചൊക്കെ ഉണ്ട് ഒര് അരമണി അര അര മണിക്കൂറക്കെ യാത്ര ചെയ്താ ബീച്ചുണ്ട് ചെറിയ പാർക്കുണ്ട് നൈറ്റ് പാർക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയുണ്ട് പിന്നെ ലൈറ്റ് ഹൗസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്
ആഹ്
പിന്ന നമ്മള് അവിടെയൊക്കെ പോയി എപ്പഴും എപ്പഴും അങ്ങനെ പോന്ന
എന്തെങ്കിലും പ്രശ്നം ഒരു മൈൻഡിനൊരു റിലാക്സ് തോന്നണമെങ്കിൽ പെട്ട പെട്ടെന്ന് ബീച്ചിലേക്കങ്ങ്‌ പോവും
ആഹ് അതെ അതെ അതെ അത് തന്നെ ശരിക്കും അങ്ങനെ യാത്ര ചെയ്യുമ്പോ നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയേണ്ടേ മനസ്സിനൊരു ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളെപ്പളീ ഈ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നി ഇരുന്നാവുമ്പഴേ
അതെ വീടും വീട്ടുജോലി മാത്ര ആകുമ്പോ ഒരു മടിപ്പാവും
ഈ ആണുങ്ങൾ പറഞ്ഞാ എപ്പോഴും വെളിയിൽ ഒക്കെ പോകുന്നത കൊണ്ട് അവർക്ക് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് വരൂല
ആഹ അതെ ജോലിക്കാണെങ്കിലും അവര് പുറത്തിറങ്ങുന്ന അതൊണ്ട്
ആഹ്
ആളുകളെ കാണാനും സംസാരിക്കാ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ നമ്മള് ഇത് വീട്ടിൽ തന്നെ ആകുമ്പോ ഇതൊന്നും നടക്കൂലല്ലേ
അതെ അതെ അതെ അപ്പാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ഒരു സന്തോഷമാണ് നമക്കൊക്കെ
ആഹ് അതെ
ഉം ഒത്തിരി ദൂരം പോയില്ലെങ്കിലും ഒരു ബീച്ചിനെങ്കിലും മിനിമം
ആഹ് അതെ
പോയാലോ നമുക്കൊരു എന്നച്ചാ എപ്പോഴും നമ്മളിങ്ങനെ പിള്ളോരോട് വഴക്കോറല്ലെ വീട്ടിലെ കാര്യങ്ങള് നോക്കി പിന്നെങ്ങനെയൊക്കെ നിക്കുമ്പളേ നമ്മടെ മൈൻഡ് ഒന്നും സെറ്റ് ആവേ ഇല്ല എപ്പോഴും ടെൻഷൻ അതിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ചിന്ത അങ്ങനെ അങ്ങനെ കാര്യങ്ങളല്ലേ
ആഹ് അതെ
അപ്പൊ പിന്നെ നമുക്ക് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാ ആഹ് ഇങ്ങനത്തെ ചെറിയ ചെറിയ യാത്രകൾ അത്യാവശ്യം ഒരു ബീച്ചിലെങ്കിലും പോയിരിക്കാൻ പറ്റണം വല്ലപ്പോഴെങ്കിലും
ആഹ് അതെ
ഉം ഇനി ഇപ്പം പിന്നെ മഴയുടെ ആ ഒരു ഇതൊക്കെ ആഹ് അതെ അതെ അതെ അതൊക്കെരു സന്തോഷംല്ലേ ആഹ് അതെ അതെ ഉം പിന്നെ പിള്ളാരെയും കൊണ്ടാണെങ്കിൽ അവർക്കും ഒരു എൻജോയ്മെന്റ് അല്ലേ എപ്പോഴ അവരും വീട്ടില് സ്കൂള് വീട് സ്കൂള് വീട് അവരും അങ്ങനെ
ആഹ് അതെ
ഉം പിന്നെ ഇപ്പ മഴയായണ്ട് നമുക്കങ്ങനെ ഇറങ്ങി പോകാനും പറ്റില്ല എപ്പോഴാ മഴ വരുന്നത് എവിടാ വഴിക്കാവോ
ആഹ് ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്നാണ് മഴ വരുക അല്ലേ പെ പെട്ടെന്നാണ് ഇടിമിന്നലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ
ആഹ് അതന്നെ ഉം മം അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ
പ്രവചനൊക്കെ ഇണ്ടെങ്കിലോ പക്ഷെ പെട്ടെന്നാണല്ലോ എല്ലാം മാറുന്നത് കാലാവസ്ഥ
ക്ഷെ പറയുന്ന സമയത്ത് പെയ്യത്തൂല്ല പെയ്യുന്ന സമയത്ത് പറയത്തൂല്ല
ആഹ് അതാണു ഇപ്പത്തെ അവസ്ഥ
അതെ അതെ അതെ നമ്മടെ പ്രകൃതിയ്ക്കെല്ലാം ഒരു മാറ്റം ഉണ്ടായില്ലേ അതൊക്കെയാണ് ഇങ്ങനെ
അതെ നമ്മള്
പോലെ അല്ലല്ലോ പണ്ടൊക്കെന്നുപറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ജൂൺ മാസം മഴേടെ കാലവാ ജൂൺ ജൂലൈ മാസൊക്കെ
അതെ ഫുള്ളായിട്ട് മഴയാണ്
അതെ അതെ തോരുന്ന ഒരു ദിവസം ഉണ്ടായിട്ടില്ല
ആഹ് ഇപ്പൊ പിന്നെ അങ്ങനെയല്ല രണ്ടു ദിവസം മഴ രണ്ടു ദിവസം വെയില് രണ്ടു ദിവസം പിന്നെ ഫുള്ള് മൂടികെട്ടിയിരിക്കും ആഹ് അതെ അസുഖങ്ങൾ മാറിയിട്ട് ഒരു സമയോം ഇല്ലപ്പൊ പലേ പല രോഗങ്ങളും
അതെ അതെ അതെ അതെ എല്ലാ സാങ്കേതിക വിദ്യക്കും വളർച്ചയുണ്ട് പക്ഷെ സാങ്കേതിക വിദ്യകളൊക്കെ വളരുന്നുണ്ട് പക്ഷെ രോഗങ്ങൾ അതുപോലെ വർദ്ധിച്ചോണ്ടിരിക്കാ പല രോഗങ്ങളും പല വേർഷനിലാ
ആഹ് അതെ ജീവിതം അങ്ങനനാണല്ലോ ഇപ്പൊ പലെ സാഹചര്യം
അതെ അതെ അതെ അതെ ഉം അതൊക്കെ കൊണ്ടാണ് ഉം നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങളും
ഉം ഹാർട്ട് അറ്റാക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ബ്ലോക്കിന്റെ പ്രശ്നങ്ങളൊ ക്കൊപ്പം വല്ലാതെ അധികാണല്ലോ
ഇപ്പൊ എറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ചെറുപ്പക്കാര് അറ്റാക്കു വന്നൊക്കെ മരിക്കുന്നേ ചെലരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തന്ന് വച്ചാൽ നമ്മള് ആ കോവിഡിന്റെ വാക്സിൻ എടുത്തെന്റെ ഒക്കെ പ്രശ്നങ്ങളാണൊക്കെ പറയുന്നു പലരും നമക്ക് അറിയത്തില്ല
ആഹ് അതെ ചിലവര് പറയും ജോലിയൊന്നും ചെയ്യാതെ സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കുന്നോണ്ടാന്ന് പക്ഷെ എന്റെ എന്റെ ഉമ്മാക്കൊക്കെ ഇപ്പൊ ബ്ലോക്ക് കഴിഞ്ഞതാണ് നന്നായി ജോലി എടുക്കു ക്കുന്ന ആളാണ്‌ ഇമ്മ വീട്ടിലെ ജോലികളാണെങ്കിലും പൊർ ത്താണെങ്കിലും ഉമ്മ തൊഴിലൊറപ്പിനൊക്കെ പോയി എല്ലാ പണിയും ചെയ്യുന്നതാണ്
ആഹാ
ഇപ്പടുത്താണ് ഒരു ബ്ലോക്ക്‌ കഴിഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയിനു ഇപ്പ ശരിയായി വരുന്നേ ഒള്ളൂ
ആഹ് ആഹ് ആഹ് അതെന്നാ ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ
ആഹ് ചെയ്തു
ആഹ് ആഹ്
നന്നായി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇപ്പോ രോഗങ്ങളാണ്‌
ആഹ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എല്ലാർക്കും അതെ രോഗംന്ന് പറയുന്നത് ആഹ് രോഗംന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ചെ പിള്ളേർക്കായാലും പ്രായവുള്ളവർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും എല്ലാം പിടിക്കുവാ ഇപ്പം പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ
കണ്ടില്ലായിരുന്നോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് വന്നത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടൊക്കെ
ആഹ് അത് തന്നെ അതെ പിന്നെ മാത്രല്ല ഈ ഏഹ് ഇത് ക്യാൻസറൊക്കെ പണ്ട് കേട്ടു കേൾവി ഉള്ളൊരു അസുഖങ്ങളായിരുന്നു എവിടെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കേട്ടിട്ട് വരുന്ന ഒരു അസുഖവായിരുന്നു ഇപ്പന്ന് പറഞ്ഞാൽ നമ്മുടെ മിറ്റത്ത് വരെ എത്തി മനസ്സിലായോ എല്ലാ ത്തങ്ങ് വാഴ എന്താ പണ്ട് പനി വരുമ്പോലെ ഇപ്പൊ ക്യാൻസർ വരുന്നത്
ആഹ് അതെ അതെ എന്റെ ഇവിടെ ഹസ്ബൻഡിന്റെ അനിയത്തിന്റെ മോക്കുണ്ടായിരുന്നു ചെറിയ പ്രായത്തില്
ആഹാ
എല്ലാരും പറയും പൊകവലിച്ചിട്ടാണ് അങ്ങനാണ് എന്നൊക്കെ പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇപ്പ ചെറീയ പ്രായ ത്തിൽ വന്ന് അതുപോലെ എന്റെ ഏട്ടന്റെ ഒരു മോക്ക് ചെറീയ പ്രായത്തില് വന്ന അത് ഒന്നാം ക്ലാസ്ന്ന് തൊടങ്ങിയത
ആഹ്
ഇപ്പ നടക്കാനൊന്നും പറ്റൂല.
ആഹ് ആ ആ
പതിന പത്തൊമ്പത് വയസ്സായി ഈ സമയായിട്ടും അവക്ക് ശരിയായിട്ടില്ല.
ആഹ് ആഹ്,
ഹോർമോണ് വളർച്ചേന്റെ പ്രശ്നങ്ങൾ
ഫൈബ്രോഡിന്റെ പ്രശ്നമുണ്ടോ?
അവൾക്ക് ഇങ്ങനെ എന്തോ ബ്രെയിൻ ട്യൂമർ പോലെ വന്നതാ
ഓ ഓഹ് ഓഹ് ബ്രെയിനത്താലെ അത് തലക്ക് വരുമ്പോൾ അങ്ങനെ ഇതായി പോന്നേ ക്ഷീണം പിടിച്ചു പോന്നേ
ആഹ് അതെ
വയ്യാണ്ടായി പോന്നെ അതെ അതെ അല്ലാണ്ട് അല്ലാതെ വന്നതൊന്നും പ്രശ്നമില്ലന്ന് പക്ഷെ ഇങ്ങനെ തലയ്ക്കൊക്കെ വരുമ്പളേ നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടായി പോകും.
അറിയുന്നുല്ലല്ലോ ഇപ്പത്തെ രോഗങ്ങളൊന്നും ലാസ്റ്റ് ഘട്ടത്തിലാണല്ലോ എല്ലരും അറിയുന്നത്
ആഹ് അതെ അതെ അതെ ലാസ്റ്റ് കേട്ട ഫോർത്ത് സ്റ്റേജിലേക്ക് കേറുമ്പം ഒക്കെയാ എല്ലാരും അറിയുന്നെ എന്തോ ചെയ്യാൻ പറ്റും. ഉം അതോണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവ
പിന്ന ആണെങ്കിൽ നമുക്ക് വേദനങ്ങളൊക്കെ വന്നാ നമ്മൾ സ്ത്രീകളൊക്കെ പൊതുവേ വയറ് വേദനയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആണെങ്കിൽ ഗ്യാസ് ആണ് ഗ്യാസ് ആണെന്ന് പറയും
ആഹ് അതെ പലതും നമ്മള് മാറ്റി വെക്കുന്നതൊക്കെയാണ് പലതും പിന്നെ ആ പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ എന്താ പറയുന്നെ അസുഖങ്ങളായിട്ട് മാറുന്നത്. ശരിക്കും ഞാൻ പിന്നെ ചെറുപ്പത്തിലൊന്ന് വീണിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് ശരിക്കും നമുക്ക് ഇപ്പളാ അറിയുന്നെ അയി- നെപറ്റി നമ്മളിട്ട് കഴിഞ്ഞിടക്ക് ഞാൻ ചെറുതായിട്ടൊ ഒന്ന് വീണ് അപ്പളാണ് നടുവേദന ഭയങ്കരായിട്ട് വന്നത് അപ്പളാണ് ചെന്ന് നോ ക്കി എക്സ്റേ എടുത്തപ്പള്ള മനസ്സിലായി ഈ എന്താ ഡിസ്കിന് വൾജ് ആയി ഡിസ്കിന് പ്രശ്നായിട്ടിരിക്കുന്നൂന്ന്.
ആഹ് അത് മുന്നേ വീണതിന്റെതാ
ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ വെച്ച് വെച്ച്
ആഹ്
ശ്രദ്ധിക്കാതെ വെച്ച് വെച്ച് വന്നിട്ടേ നമ്മള് സ്വാ സാ ധാരണ നടുവേദനയാന്നൊക്കെ വെച്ചോണ്ടിരുന്നു പക്ഷെ അത് ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ വന്നേ
എനിക്കുണ്ട് ഇപ്പൊ നല്ല നടുവേദന വരാറുണ്ട്. ഞാൻ വിചാരിച്ച് ഡെലിവറി കഴിഞ്ഞതിന്റെ ആയിരിക്കാം.
ക്ക നമ്മളൊക്കന്ന് പറാഞ അങ്ങനെ പറ്റികയ്യുമ്പളാ നോക്കാം വേണ്ടി പോന്നേ
ആഹ് അതെ എനിക്കൊരുപാടായി പിന്നെ ഗുളിക കുടിക്കാൻ മടിയുള്ളത് കൊണ്ട്
ആഹ് അതാ അതാ പലത് പലപ്പോഴും നമ്മളെല്ലാം അങ്ങനെയൊക്കെ തന്നെ അതെ ഉം ഉം അതാണ് ഉം
രോഗങ്ങൾ ഒഴിഞ്ഞൊരു ആളുല്ല ആഹ ആയിക്കട്ടെ ആഹ ആയിക്കോട്ടെ